കേക്കാവോ ആ കേക്കാം കേക്കാം കേക്കാം
ആഹ് എന്താക്കെ സുഖല്ലേ
സുഖാണ്
ആ അയ്പ്പോ അയപ്പോ ഒരു സിനിമ കാണായിരുന്നു
സിനിമ കാണായിരുന്നാ ഏത് സിനിമേ കാണുന്നേ
മോളിവുഡ് ടൈംസ് കണ്ടോ
ഓഹ മോളിവുഡ് ട്രൈംസ് ഒറ്റയ്ക്ക ഇരുന്ന്കണ്ടോ
ആഹ്
ആഹ് എങ്ങനെയുണ്ട് സിനിമ ആ ഏയ് ഞാൻ കൺ-
കണ്ടില്ല അത് ജസ്ലിൻ ഒരു ഒരു ഡയറക്ടറ ആകൻ വേണ്ടി കളിക്കുന്ന കളികളാണ് സിനിമയില് അയാളെ എല്ലാരും കൂടി തളർത്തും ആ അങ്ങനെയല്ല അയാളെ എല്ലാരും കൂടി എല്ലാരും കൂടി ആഹ അതെന്നെ എല്ലാരും കൂടി അവനെ ഒറ്റക്കിട്ട് ഉം ളേ കോ
ഓ ബ്രോ എങ്ങനെ സിനികൾ കാണുന്നത് ഇഷ്ടാണോ
പിന്നെ
ആണോ അവസ് ഈ മോളിവു ടൈംസല്ലാതെ തീയറ്ററിൽ പോയി അവസാനം കണ്ട സിനിമ ഏതാ
ഏ തിയേറ്ററിൽ പോയി അവസാനം കണ്ടത് മോളിവൂടൈംസന്നെ
മോളിവുടൈംസന്നെ ഓ അത് കൊള്ളാ അതിന് മുബൊ
അയ്ന് മുമ്പ് ദൃശ്യം ത്രീ
ദൃശ്യം ത്രിയോ ഓ ദൃശ്യം എനിക്ക് ദൃശ്യം എന്ന് പറഞ്ഞാ സീരിയസ് ഇഷ്ടമല്ല കാരണം എനികെന്തോ ദൃശ്യത്തിനോട് ഭയങ്കര എതിർപ്പാണ്
ത്രീ കൊള്ളൂല ത്രീ പോരാ
വണ്ണ് പിന്നിം കൊഴപ്പല്ല
ആ വണ്ണും ടൂവും കുഴപ്പല്ലേ ടൂവിന്റെ കാ ടുൂവിന്റെ ലാസ്റ്റ് ഭാഗം കൊഴപ്പമില്ല റ്റൂവിൽ അതിലെന്താ എന്ന വച്ചാൽ കൊറോണ സമയത്ത് സിനിമയായ്ണ്ട്. കുറെ ജൂനിയർ ആർട്ടിസ്റ്റിനെ ഒക്കെ കൊണ്ട് നറച്ച് ഒരുമാതിരി ഒരു, എടുത്തത് ഒരു സീരിയൽ പോലെയായി പോയി കുറച്ച്.
ആഹ അതെ അതെ, എന്തോ ഒരു, എന്തോ ഒരു അപാകതയാണ്.
ആഹ്.. അതിന്റെ ഒരു ചെറിയ സീരിയൽ കെട്ട് വന്നതായി. അതാണ് ആ സിനിമക്ക് പറ്റിയ പ്രശ്നം. പക്ഷെ അത് നല്ലതായിരുന്നു
ആ ദെ പുള്ളിക്കാരൻ്റെ തന്നെ, മറ്റേ ഇതില്ലേ. നേരിട്ട്. നേരിയ നമ്പറുണ്ടാകും.
നേര് ഇട്ടിട്ട്. നേരെ ഇട്ടിട്ട് നേരെ ഇടൂല്ല.
നേരിടും അതൊരു ഇൻവെസ് ആ അതൊരു ഡിക്റ്റക്റ്റീവ് അതെൻ്റെ ത് എ എന്തത്തിൻ്റെഒരു കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു കണ്ടക്കെ ചെയ്തു
ഡിക്ടറ്റീവ് ആണ് അടിപ്പൊളി ഡിക്ടറ്റീവ് സുരേഷ്, രണ്ട് സുരേഷ് ഗോപിയുണ്ട്. അതി ഒരു സുരേഷ് ഗോപിന്റെ ഭാര്യ മരിക്കും മറ്റേ സുരേഷ് ഗോപി വന്ന് കേസ് തെളിയിക്കാൻ വരുന്നെ
ഓ ഓക്കേ ആണോ ക്ലൈമാക്സ് പറയല്ലേ ക്ലൈമാക്സ് നള ബ്രോ എങ്ങനെ ബ്രോയുടെ ഹോബീസ് എന്തുട്ടൊക്കെയ
ഗെയിം കളിക്ക സിനിമ കാണുവ
ഓഹ് ഗെയിമ് കളിക്കോ
പിന്നെ
ഏത് ഗെയിമാ വയലറൻസ്
വാലോറണ്ട് കളിക്കും പബ്ജി കളിക്കും മിനി മിൽസ് കളിക്കും എസ് യെസ് ഒക്കെ കളിക്കും
ഏതാഷ്ട്ടം വാലോറണ്ടാ
ഇഷ്ടം ഇപ്പം വാലോറണ്ട് കളിച്ചോണ്ടിരിക്കുന്നെ പക്ഷെ ഭ്രാന്താവും കളിച്ച് കഴിഞ്ഞ് എല്ലാണത്തിനെ തല്ലി കൊല്ലാൻ തോന്നുവ
ഓഹ് തല്ലി കൊല്ലാൻ തോന്നിയാ തല്ലിക്കൊല്ലണം ബ്രോ
കൊന്നേനേ രണ്ടു ദിവസം ഞ ഇപ്പ നിർത്തി രണ്ടു ദിവസത്തേക്ക് ഒന്നേ ശാന്തതയിലേക്ക് നീങ്ങാനുള്ള അതിരാഗ
ഓ ഓക്കെ ഓക്കേ ഓക്കേ അപ്പല്ല വളരെ നല്ലതാണ്
അതെ അതെ പഠിക്കണ്ടേ ക്ലാസ്സക്കെ തുടങ്ങിയ
ഓ ക്ലാസ് ഒക്കെ തുടങ്ങി ബ്രോ ഒരു അടിപൊളിയാണ്
ഉം അടിപൊളിയാണ്
ക്ലാസ്സിൽ പോവാ ക്ലാസ്സിൽ പോവന്നുല്ല എന്നാലും.
കോളേജിൽ ഏത് ഏത് ഒക്ക ഉള്ളത് പഠിപ്പി പഠിക്കാൻ പഠിക്കാൻ ഏതൊക്കെ സബ്ജക്ടാണുള്ളത് സബ്ജക്ട്
പഠിക്കാനായിട്ട് സബ്ജക്ട് ഏതൊക്കെയാന്ന് വെച്ചാ അത് ഞാൻ എനിക്കറിയാൻ പാടിള്ള അത് ഞാൻ നോക്കിട്ടില്ല
അയ്യോ അയ്യോ എനിക്ക് ഡാന്നൊക്കെയ സബ്ജക്ട്ര് കഴിയല്
എന്തൊക്കെയോ എന്തൊക്കെ സബ്ജക്ട് ഉണ്ട് പക്ഷെ എനിക്ക് ഒന്നും പേര് ഓർത്ത് വെക്കാൻ പറ്റാത്ത പേരുകളാ മൈക്രോ പ്രൊസസറ് സിഗ്നൽസ് ഹട്ട് മൈക്കറസറണ്ടോ ബ്രോ കമോൺ ബ്രോ എന്താണ് ബ്രോ എല്ലാം ഉണ്ടോ അതൊക്കെ ഉണ്ടോ പഠിക്കാൻ
അതെ അതെ പിന്നെ പിന്നെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം
ഓ താങ്ക്യൂ ബ്രോ നന്ദിയുണ്ട് ബ്രോ നന്ദിയുണ്ട്
ആഹ് ഇതാണ് ഞങ്ങളുടെ ബുക്കിൻ്റെ പേര്
ബ്രോ ഫുഡ് കഴിക്കാറുണ്ടോ ഫുഡൊക്കെ ഫുഡ് ഫുഡ് കഴി ഫുഡ് കഴിക്കാറുണ്ടോന്നല്ല മീൻസ് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ പല പലതരം ഫുഡുകൾ ഫ്രൈ ചെയ്യുന്നത് ബ്രോ ബ്രോയ്ക്ക് ഇഷ്ടാണോ ആണോ ബ്രോ ലാസ്റ്റ് ആയിട്ട് കഴിച്ച ഏറ്റവും നല്ല അടിപൊളി ഫുഡ് ഏതാ
ലാസ്റ്റ് ഇന്നലെ ഞാനൊരു എന്തേനു മാൾട്ടൺ ബ്രെഡ്ഡ്ചീസ് മന്തി കഴിച്ചു നല്ലതായിരുന്നു നല്ലായിരുന്നു
നല്ലതായിരുന്നു അതിനെകാട്ടു മുമ്പ്
അതിന്റെ മുമ്പ് നല്ലത് കഴിച്ചത് ഞാൻ കോഴിക്കോട്ന്ന് പോയ
ബ്രോ ബ്രോന്റെ നാട്ടിന്ന് അന്നെ ബ്രോന്ന അന്നെ കോഴിക്കോട്ട് നിന്ന് ബിരിയാണി കഴിച്ചു ഓ
സൂപ്പർ ബിരിയാണിന്ന് ചിക്കൻ ബിരിയാണി തന്നെ സൂപ്പറ്
ചിക്കൻ ബിരിയാണിന്നെ ഓ എനിക്കും കഴി എന്റെ കൂട്ടുകാരന്മാര് കോഴിക്കോട് ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അവിടക്ക് പോയിട്ട് അവിടെന്ന് കഴിച്ചപ്പോ കൊള്ളൂലാന്ന് പറഞ്ഞ് അ കോളേജ് അവിടുത്തെ എൻ ഐ ടിയോ സിഐടി യോ
ആഹ് എൻ ഐ റ്റിത്തെ ബിരിയാണി കൊള്ളൂല അത് കൊള്ളൂല അത് ഞാനും കഴിച്ചിരുന്നു അത് അത് ഉപ്പല്ല അത അങ്ങനെ ഉണ്ടാക്കി വെച്ച് ആ.
എന്റെ അച്ചാ എന്നിട്ട് കോഴിക്കോട് ഒരു കല്യാണത്തിന് പോയെ, കല്ലൂർ കല്യാണം എന്ന് പറയുമ്പോ എന്റെ മാമന്റെ മോൾടെ കല്യാണം. അവിടെ പോയിപ്പൊ കീടിലൻ കീടിലന്ന് പറഞ്ഞ
അവിട മമ്മാലീസ്ന്ന് പറഞ്ഞരു കടണ്ട് പോയിണ്ടോ?
മമ്മാലീസ്, മമ്മാലീസ് കയറി നെയ്ച്ചോറ് കഴിച്ചു. സൂപ്പറാ സൂപ്പറാ മമ്മലിസിലെ നെയ്ച്ചോറ് സൂപ്പറാണ്.
അതല്ലാണ്ട് ബ്രോ ഇവിടെ ആലുവയില്ലേ, ആലുവ ആലുവെന്ന് എടപ്പള്ളി ക്ക് ഈ പോണ വഴി ഞാൻ ഒരു സ്ഥലത്ത് കയറി കഴിച്ചായിരുന്നു. നല്ല നെയ്ച്ചോറും, നല്ല ബീഫ് കറി. അൺലിമിറ്റഡ് ബീഫ്.
ഞാന് ഇവിടെ എക്സാമിന്റെ സമയത്ത് കുറച്ച്, ദിവസം ഫുഡ് ന്നു ഇവിടെ. അപ്പൊ ഞാന് തലശ്ശേയിൽ നെയ്ച്ചോറും ചിക്കൻ കറിയും മേടിച്ച് കഴിച്ചിരുന്നു.
ഓ
അല്ല രണ്ട് പീസ് കൊഴപ്പില്ല. നൂറ്റി ഇരുപത് രൂപയ്ക്ക് വാങ്ങിയതാ. ഓഫറ് സൊമാറ്റോൽ ഓഫർ കിട്ടിയപ്പോ.
ഓക്കേ ഓക്കെ സോമ്മാടോല് ഓഫർ കിട്ടിപ്പോ അല്ലെ. ഓക്കെ ഓക്കെ. പിന്നെ ബ്രോക്കി ബ്രോക്കി ഈ അടൂര് ഭാഗത്തെ ഫുഡ്സ് ഹോട്ടലെ പറ്റി വല്യ ധാരണ
അത് തലശ്ശേരി, തലശ്ശേരി കൊള്ളാം. തലശ്ശേരിന്ന് പറയുന്നത് പണ്ടത്തെ ടൈം പാസാ.
ഓ പണ്ടത്തെ ടൈം പാസ്ന്ന് പറഞ്ഞ റെസ്റ്റോറൻറ് ആണല്ല തലശേരി
അതെ അതെ അതെ.
ഓ പണ്ട് ആ അടൂര് ഭാഗത്ത് ഫുഡ് പ്ലാന്റ് എന്ന് പറഞ്ഞൊരു കടയുണ്ടായിരുന്നല്ലോ.
ആ ഉണ്ട്. അറിയില്ല, അതിനെ കുറിച്ച് വലിയ അറിവില്ല.
വേലിയ അറിയില്ല.
ആഹ്. ഏഹ് അൽറാസി അടിപൊളിയാ അൽരാസിന്നു അൽറാസിയില് ഞാൻ വെജും ട്രൈ ചെയ്തിട്ടുണ്ട്. ച് ചി നോൺ വെജും ട്രൈ ചെയ്തിട്ടുണ്ട്.
വെജ് എന്താണ് വെജ് ഐറ്റംസ് വെജ് ഐറ്റംസ് ഏതാ ട്രൈ ചെതേക്കണെ. മറ്റേ,
ഗോബി മഞ്ചൂരിയൻ, ബിഷ്ഫലി റൈസും.
ഗോപി മഞ്ചൂരി അതൊക്കെ എപ്പോ?
അതെ ഞാനൊരു ദിവസം സിനിമക്ക് പോയപ്പോ. ഏഹ് അല്ല ഞാന്, ഞാനും കൊറച് കൂട്ടുകാരും കൂടി.
ഓ അങ്ങനെ.
ആഹ നീ ഇൽ ഏ നീ വിടെ
ബ്രോക്ക് ഷവർമ്മകൾ ഇവിടെള്ള വല്ല ഷവർമ്മ നല്ല ഇഷ്ടമാണോ?
ഏ ഓ ഇഷ്ടാ ഇഷ്ട്ടാണ്.
ഏഹ് ശ്രി എവിടുത്തെ ഷവർമ്മയാ ഇഷ്ടം?
എനിക്ക് ഇവിടുത്തെ അടുത്തൊരു അറേബിൻന്ന് പറഞ്ഞരു ബേക്കറി ഉണ്ട്.
ഓഹ് അറേബ്യൻ ആഹ് മറ്റേ ഞാൻ പറയാം, അടൂരിന്ന് ശാസ്താകോട്ട ഇപ്പ പറഞ്ഞിട്ട് ക പോണ വഴിയാ മടക്കാല നടത്തുള്ള ആഹ് ഓ.
ഇപ്പ വില കുറവാണ് ഷവർമ്മക്ക്, നൂറ് രൂപയേ ഉള്ളൂ. നൂറ് രൂപയ്ക്ക് അടിപൊളി ഷവർമ്മ. ആഹ് സൂപ്പർ ഷവർമ, സൂപ്പർ ഷവർമയാ.
ഷവർമ. അറേബ്യൻ ഷർമ്മ, മെക്സിക്കൻ ഷർമ്മ അത് വരെ വ സൂപ്പർ ഷവർമ.
ആഹ് അങ്ങനെ പറയാം. കടയില് ഒരു അ നാണല്ലോ അറേബ്യൻ ഷവർമ എന്ന് പറയണ്ടല്ലോ
ഓ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പ കടയുടെ പേര് അല്ലാ സതീഷ് റ്റുവർന്നായിരുന്നെങ്കിൽ സതീഷ് ഷവർമ്മ എന്ന് വിളിക്കായിരുന്നു.
സതീഷിന്റെ ഷവർമ്മ വിളിച്ചനേ
സതീഷന്റെ ഷവർമ്മയോ ശരി ഇന്നാളെ ഞാനേ എന്നൊരു ഒരു ഒരു റീല് കണ്ടായിരുന്നു. അതില് ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ഷവർമ്മ എന്റെ ഒരു കൂട്ടുകാരൻ അയച്ചതാ ചങ്ങനാശ്ശേരിൽ ഒരു ഷവർമ്മക്കട ആനയുടെ അഞ്ചങ്കാലിന്റെ അത്ര വലുപ്പമള്ള ഷവർമ്മയത്.
ഔ അഞ്ചങ്കാല് ഞാൻ കണ്ടിട്ടില്ല അഹ് അതെ അതെ
സിൽ ഞങ്ങൾ ആനയുടെ തുമ്പികൈയാണ്
മ
ബ്രോ എന്താണ് ഉദ്ദേശിച്ചേ ബ്രോ ഏതാണ് ഉദ്ദേശിച്ചേ ഓ ഓച്ചാ കാല ഓ ശ ശരിയാ ശരിയാ പിന്നെ ബ്രോ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു
ലൈഫൊക്കെ ടഫാണ്
ടഫാണ് ബ്രോക്കി ഷ്ടപ്പെട്ട കാർ ഏതാ ആഹ്
ക്ളറ് ഇഷ്ടമാണ് പോർഷേ
ഓ അതൊക്കെ ഇവിട ഓടോ പോർഷ ഓടും മെക്ളാരൻ ഓടുമോന്ന് ചോദിച്ചിട്ട് കാര്യല്ലല്ലോ അല്ലെ ശെരിയാ ഓടോന്ന് ചോച്ചിട്ട് കാര്യല്ലല്ലോ
ഇത് നമക്കൊരു പ്രൈവറ്റ് ഒരു സ്ഥലം വാങ്ങാം റോഡൊക്കെ എന്നിട്ട് റെഡി ആക്കിട്ട് അവിടൊരു മക്കളാര വാങ്ങിച്ച് ഓടിക്കാം
ഓ ശരിയാണ് ബ്രോ ബ്രോ ബ്രോന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് പറഞ്ഞന്നളൂട്ടോ നമുക്ക് ഒരുമിച്ച് കാറൊക്കെ വാങ്ങിച്ച് പൊളിക്കാം.
എനക്കൊരു ഡൂക്ക് ഒരു ഒരു ഹൈവേങ്ങ് വാങ്ങാം.
ഒരു ഒരു ഹൈവേ മതിയോ നമുക്കൊരു ഒരു രണ്ട് മൂന്ന് ഹൈവേ വേണ്ടി വരല്ലേ
ആഹ് നമുക്ക് കേരളം മൊത്തത്തിൽ ഒരു വരും
കേരം ഓക്കെ ഓക്കെ ഓക്കെ ഈ കേരളം മൊത്തത്തിൽ വാങ്ങാൻ എത്ര കോടി രൂപ വരും
അതെനിക്കറിയില്ല നമുക്ക് എല്ലാ സ്ഥലത്തും കുറച്ച് കുറച്ച് സ്ഥലം വാങ്ങിയതി ഇപ്പൊ നമുക്ക് വഴിയൊക്കെ കൂടി ജോയിന്റ് ചെയ്ത് ജോയിന്റ് ജോയിന്റ് ജോയിന്റാക്കിയിട്ട് റോഡങ് ഉണ്ടാക്ക
ഓ അങ്ങനെ ശരി ശരി അത് ശരി അത് ശരി അത് ശരി
പറ്റുല്ലേ പിനി ഇപ്പഴത്തെ റോഡ് ഹൈവേ മൊത്തം തുറന്നാൽ റെഡി ആകുംന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങട അവിടെക്കെ ഹൈവേ തുറന്നു കൊഴപ്പൊന്നുമില്ല നല്ല ഹൈവേയാ ചായ കുടിച്ചില്ല പോണം
ചായ കുടിച്ചില്ല ചായ കുടിക്കാറായില്ലേ ബ്രോ ആഹ് ഓക്കെ എന്നാ ബ്രോ ശരിയെന്നാ
ഏ ഒരു സെക്കൻഡെ ആ എന്നാ ശെരി ശെരി ഞാൻ ചായ കുടിക്കാൻ പോട്ടെ
ശരി ഓക്കോക്കെ ശരി ശരി